ഹലോ
ആഹ് ഹലോ പറയൂ
പിന്നെ കുഞ്ഞ് ഇത്തിരി നേരം കിടന്നുറങ്ങോ പെട്ടെന്ന് എണീക്കോ
ഇല്ല ഉച്ചക്ക് കൊറച്ചു നേരം കിടന്ന് ഒറങ്ങും
ആഹ് രണ്ട് രണ്ടര മണിക്കൂറൊക്കെ കിടക്കോ ഉം
ഉം ആദ്യം ഒന്നും ഇറങ്ങിയിരുന്നില്ല ഇപ്പൊ ഒന്ന് ഉറങ്ങല് തുടങ്ങി.
ആഹ്
ആ ഏയ് ഇല്ലല്ല പകല് തീരെ ഉറങ്ങാറില്ല
ആഹ്
രാത്രി മാത്രം ഉറങ്ങിയാർന്ന് ഉള്ളൂ പകല് തീരെ ഉറങ്ങൂല്ല ഒന്നും ഒറ നമ്മള് കൊറേ നേരം മെനക്കട്ട് ആട്ടിട്ടും പാല് കൊടുത്തിട്ടൊക്കെ ഒന്ന് ഉറങ്ങിണ്ടെങ്കി ഒരു എന്താ പറയാ പത്ത് പതിനഞ്ച് മിനിറ്റൊന്ന് ഉറങ്ങും
ഓ അപ്പം പണിയൊക്കെ എന്ത് ചെയ്യും വീട്ടിൽ ജോലിയൊക്കെ ചെയ്യണ്ടേ
ആ പണി ഒരാൾ ഇവിടെ അമ്മയും ഞാനും ആണ് ള്ളത് അപ്പൊ ഒരാൾ കു ട്ടിനെടുക്കുമ്പോ ഒരാള് പണിയെടുക്കും ഒരാള് പണിയെടുക്കുമ്പോ ഒരാള് കുട്ടിനെ നെ നോക്കും അങ്ങനെ
ഉം. ചെല കുഞ്ഞുങ്ങൾക്ക് പകൽ ഉറക്കം കൊറവാണിങ്ങനെ പറ
അതെ പക്ഷെ രാത്രി അവൻ ഒരു ഏഴര എട്ട് മണി ആവുമ്പള് ക്കും കെടന്നൊറങ്ങും
ആഹ് അത്ര നേരത്തെ കെടക്
ഉം. ഇന്നട്ട് പിന്നെ കാലത്ത് നോക്ക്യാ മതി.
ആഹ്. രാവിലെ അപ്പ നേര്ത്തെ എണീക്കോ.
ആ കാലത്തൊരു, ആ കാലത്ത് നേരത്തെ നീക്കും. അവൻ ഒ - - അഞ്ച് മണിയൊക്കെ ആവുമ്പോ എണീറ്റ് വെരും.
ആഹ്, അത്ര നേര്ത്തെ എണീ
ഉം. പക്ഷെ ഇപ്പൊ ഇപ്പൊ അവനി ഇപ്പഴും രാത്രി കെടന്നൊറങ്ങുട്ടൊ. രാത്രി ഒരു എട്ടര ഒമ്പത് മണിയാകുമ്പോ കെട്ന്ന് ഒറങ്ങും. പിന്നെ കാലത്ത് ഒരു ആചെലേ ദിവസങ്ങളില് ആ നേരത് ടെ പുലർച്ചെക്ക് നീക്കും. പിന്നെ കൂടുതലും ഇപ്പ ആറര ആറേ മുക്കാല് ആ സമയത്താ നീക്കല്.
ഓഹ് ആഹ് എന്റെ കുഞ്ഞും. ഉച്ചക്ക് ഒരു ഒറക്കുണ്ട്. ഉച്ചക്കോ അല്ലെങ്കിൽ നേര്ത്തെ എണീക്കുന്നെ അനുസരിച്ചെ. രാവലെ ചെലപ്പെ ഏഴരക്കൊക്കെ എണീക്ക ചെലപ്പോ ചിലപ്പോ എട്ടെട്ടര ആവും. അത്ര നേരത്തെ ഒക്കെ എണീറ്റ ആ ഉച്ചയ്ക്ക് മുമ്പ് അപ്പൊ പിന്നെ ആ ഉച്ച സമയം എങ്ങനെ രാവിലെ പകല് ഒരു രണ്ടര മണിക്കൂറൊക്കെ ആവും. ഏഹ് വൈകീട്ട് ഒരു പതിനൊന്ന് മണിയൊക്കെയാവും.
ഉം ഉം
അതുവരെ കളിച് കളിച്
അത് ശെരി. ആര് ഒന്നര വയസ്സ്ള്ള ആളോ.
ആഹ് കളിയ. ഭയങ്കര കളിയാ.
ഉം ആ അവരുടെ ആ ഒരു പ്രായാണ്. ഇപ്പ ഇവനും തൊടങ്ങീട്ടുണ്ട്. ഇപ്പ ഒറങ്ങണംന്നൊന്നും വിചാര ഇല്യ. ആഹ്. എന്താണ് പാല് കുടിച്ചിട്ട് അവന് ഇങ്ങനെ കണ്ണടഞ്ഞു പോയ ഒറക്കത്തിലേക്ക് ഇങ്ങനെ ആവാച്ച വേഗം എഴുന്നേറ്റിരിക്കും. എങ്ങാനും ഒറങ്ങിയ
അതെ
അങ്ങനെ. ഇന്നാ ഒറക്കം കളയാൻ വേണ്ടിട്ടേ.
ആഹ് ആഹ് ആ. കളിക്കാൻ വേണ്ടി. പിള്ളേരൊക്കെ ഉണ്ടോ കളിക്കാനായിട്ട് വേറെ അടുത്തൊക്കെ.
അടുത്ത. അപ്പറ്ത്തൊരാണ്കുട്ടിണ്ട്. അവൻ എടക്ക് വെര്വവെ. അധികം വരാറൊന്നു ഇല്ല. എപ്പഴെങ്കിലുംക്കെ അവനെ കാണത്തൊള്ളു. അപ്പം ഇവൻ ഇവിടെ ഒറ്റയ്ക്ക് കളിക്കും.
ഉം. കുഞ്ഞു പിള്ളേരാവുമ്പൊ പിന്നെ കൂട്ടിപ്പം വേണ്ട. ഇറ്റങ്ങടൊക്കെ ആവുമ്പഴെല്ലെ.
ഉം. അതെ ഇവിടെ ഇവൻ ഇവനെ ഇവന് കളിക്കാനൊരു കാറ്ണ്ട്. പാട്ടൊക്കെ വെക്കാന് ഒരു കാറുണ്ടല്ലോ. അതുണ്ട്. ആ കാറില് കളിക്കാൻ വേണ്ടിട്ട് മറ്റ് ക്ക്യാന് എത്ര രണ്ടര വയസ്സൊക്കെ ആയി. ആൺകുട്ടി അപ്പൊ അവൻ അങ്ങട് വര്വ. ആ കാറില് കളിക്കാൻ വേണ്ടിട്ട് വരു ളെ ഉം
ആദ്യായിട്ട് കളിച്ചോണ്ടിക്കാം. അത് കുഞ്ഞ് കൊച്ചാണോ.
ഏത്
വെരുന്ന കുട്ടി. ഇത്രൊക്കെ എത്ര വയസ്സ് ആഹ് രണ്ടിലാ ആഹ് അല്ലേ തീരെപ്പൊടി പിള്ളേര് പറ്റത്തൂല്ല എന്നാ ഒത്തിരി പല്യ പിള്ളേരൊക്കെ ആണെങ്കി ചേ അവര് ഇവരുമായിട്ട് ചേരത്തില്ലം എന്റെ മോനും ഇടക്ക് ഭയങ്കര കെയറിങ്ങും കാര്യാ ചെലപ്പോ ഇങ്ങനെ ഇരിക്കും ചാടി ഇപ്പറം ചാടി കരയിപ്പിക്കുന്ന പരിപാടി ഒക്കെ
അതെ പിന്നെ അവരുടെ പ്രശ്നം തീർത്ത് നമ്മള് നടക്കേണ്ടി വരും
ഒരാള് രണ്ട് പേരും രണ്ട് എയ്ജ് ആയിക്കോണ്ടേ ആഹ് ഒരാക്ക് ര ഒരാള് ഇങ്ങനെ കരയിപ്പിക്കുന്ന് എന്തേലും എടുക്കും ഒരാള് വന്ന് പിടിക്കും ഇങ്ങോട്ട് തൊടങ്ങും
അയ്ശെരി
എന്തേ ഈ മൂത്ത ആള് ഇത്രോം വലുതാമ്പം ചെലപ്പം പറയുമ്പോ ആക്ക് ഇഷ്ടക്കേടാ ഇത്രേം വലുതാണേലുവെ നമ്മളെപ്പോഴും ഇങ്ങനെ വഴക്ക് പറയും ഒന്ന് ശ്രദ്ധിച്ചൂടെന്നൊക്കെ പറയുന്നത് ഇഷ്ടൊ
ഉംഹ് ഹ് ഹ് ഹ്
എന്നാലും ഇഷ്ടവാണും തിനും വേ ഇടയ്ക്ക് നമ്മളെന്തേലും അവനെ വഴക്കൊക്കെ പറഞ്ഞാ മൂ മൂത്തയാക്ക് ഇഷ്ടപ്പെടത്തില്ല കുഞ്ഞു കുഞ്ഞിനെ വഴ
ആഹ്‌ ആഹ്
കുസൃതിയൊക്ക കാണിച്ചാ കുഞ്ഞല്ലേന്ന് പറ അവരെടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒണ്ട്
വഴക്കും കളിയും പിന്നെ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് ഇത്രം ദിവസം ഒരാളും കൂടി ഇവിടെ നിന്ന് കളിക്കാൻ ഉണ്ടായിരുന്നോണ്ടെ സ്കൂളി പോമ്പഴ്ത്തേന് എളയ ആൾക്ക് ബുദ്ധിമു
ആഹ് അതന്നെ
നോക്കിയിരിക്കും എപ്പഴും ഇങ്ങു വാ എന്റേന് വണ്ടിയെ പോയാ മതി എപ്പോഴും ആരേലും വന്ന് വണ്ടിയെ കൊണ്ടു പോകുന്നത് വളരെ ഇഷ്ടം
ഉംഹ് ഉംഹ്
ആഹ് ആഹ് വണ്ടിയേ കേറുന്ന വല്യ ഇഷ്ടാ ബൈക്കാ താല്പര്യം ഇങ്ങനെ ഫ്രണ്ടിലിരുന്ന് പോകാൻ
അയ്ശെരി യാത്ര പോകാൻ ഇഷ്
ഉം വല്യിഷ് ട്ടാ റോഡിലോട്ട് പോയാ പിന്നെ തിരിച്ച് നമ്മളെ വീട്ടിലോട്ട് കേറുന്ന ടേണായാ അപ്പം ബഹളം തൊടങ്ങും
ആഹ്
വല്ല്യ ബഹളവാ പിന്നെ ഞങ്ങള് പിന്നേം ഒന്നും കൂടെ നമ്മള് മുട്ട് വട്ടം കറ അല്ലേ അണ്ണൻ ഇവനെയിപ്പം കൊണ്ടു പോണോങ്കി കാ കാറെലും ഫ്രണ്ടില് ഇപ്പം അച്ഛൻ പോവുമ്പം ബൈക്കിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുത്തിക്കൊണ്ട് പോകും ഇപ്പൊ തിരിച്ച് വരുമ്പത്തേക്ക് വഴക്കാവുമ്പ ത്തേക്ക് ഹാൻഡി‌ലെ ഇട്ട് പിട് മു കാന്ന് കാറും അത് കാരണം ഇപ്പം കൊണ്ടു പോവാൻ പ
ആഹ് ആഹ്
ചെറുതായിട്ട് പതുക്കെ പോ അതാ താല്പരിയവും
ഉം ഉം
ഉം
എന്നിട്ട് എടക്ക്‌ എടക്ക് കൊണ്ടോവാറ്ണ്ടോ അങ്ങനെ വണ്ടീല്
ആഹ് അതെ ആഹ് വര്മ്പ ഇപ്പൊപ്പയ്ന് ബഹളംവെക്കും ട്റേ ട്റേന്ന് മാത്രേ പറയത്തൊള്ളൂ ട്റേ പോകാം പോകാന്ന് പറയാ അത്രക്കെ സംസാരിക്കാൻ അങ്ങനെ ഇതായിട്ടില്ല വണ്ടീടെ ട്‌റ് എല്ലാം ട്റ്
ഇവനുംണ്ട്ട്ടാ ഇവന് അതെ ഇവൻ ഇങ്ങനെ ബ്ർ ബ്ർ എന്നിങ്ങനാക്കിക്കൊണ്ടിരിക്കും
ആഹ് അതാ നമ്മളെന്നാ വണ്ടീടെ പേര് പറഞ്ഞാലും ആള് പറയാനൊന്നും കൂട്ടാക്കത്തില്ല എല്ലാം ട്റാ ട്റേ പോകാം പോകാന്നൊന്നുവല്ല പോ പോന്ന് പറയും അപ്പത്തേക്ക് പിന്നെ വന്ന് കഴിയുമ്പം ബഹളാ ഗേറ്റ്‌ തൊറന്നാ കേറിയക ത്തോട്ട് വരല്ലേ എല്ലാരും വഴീനിന്നോണം എന്നട്ട് അവ അവനങ്ങോട്ടെറങ്ങിചെന്നിട്ട് പോണം അങ്ങനെ ബഹളം പിന്നെ ഉച്ചയ്ക്ക് കഴി ചോറൊന്നും കൊടുത്തില്ല നേ അയിനു മുമ്പ്തന്നെ ഒക്കെ ഒറങ്ങാൻ ബഹളവാ പിന്നെ അങ്ങ്
അപ്പൊ എന്തെകഴിക്കാഞ്ഞ്
ഉം കഴിക്കും ചെലനേരം അങ്ങനാ ഒറക്കം വരുന്നൊണ്ടങ്കി ചോറൊന്നും വേ ഞാൻ എന്നിട്ട് വെയിറ്റ് ചെയ്ത് ‌ വഴക്ക് പിടിച്ചു ഫ്രീയായിട്ടിരിക്കുമ്പഴൊക്കെയേ ആള് കഴിക്കാൻ കൂട്ടാ ഒറക്കോ എന്തേലും ഇറിട്ടേഷനൊക്കെയാണെങ്കി ഇങ്ങനെകരയും
ആഹ് ആഹ് ആഹ്
ഒറക്കം വര്ന്ന ഉം പിന്നെ തൊട്ടിലൊന്ന് കെടത്തിയിങ്ങനെ ചെലപ്പാണെങ്കി അങ്ങ് കെടന്ന പിന്നെ ചെലപ്പോ അങ്ങ് ആട്ടി ആട്ടി ആട്ടി ഒറങ്ങും കൊറച്ച് സമയം കഴിയുമ്പം
എന്നിട്ടിപ്പോ ഒന്നും കഴിക്കാണ്ട കെടന്നൊറങ്ങണ്
ഉം ചെലപ്പൊ നാലുമണിയൊക്കെയാവും എണ്ണീറ്റ് വന്ന് ചോറ് ചെലപ്പം നമ്മള് കൊടുക്കുമ്പങ്ങ് കഴിക്കും ചെലപ്പല്ലെ കഴിക്കത്തില്ല
അത് ശെരി അപ്പൊ ഒറങ്ങി ഓ ഒറങ്ങിഎണീറ്റാ പിന്നെ കഴിക്കുവോ
ആഹ് ആഹ് എണ്ണീറ്റ് കഴിയുമ്പോ ചെലപ്പോ ഞ്ഞാ കൊഴപ്പവില്ലേ ചെന്ന് ചോറെ എപ്പോഴും ഒന്നും എടുക്കത്തില്ല ചെലപ്പം കൊഴപ്പവില്ലെങ്കി അല്ലെപിന്നെ വേറെന്തേലും അപ്പോം എന്തേലുംക്കെ രാവിലത്തെ ഇങ്ങനെ വെളിക്കൂടെ നടന്ന് കളിക്കുമ്പം അറിയാതങ്ങ് കൊട്ക്കും അങ്ങനെ ഇരുന്നാ അതൊന്നും കഴിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒന്നും അങ്ങനെ ഇരുന്ന് കഴിക്കത്തില്ല പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ ഇഷ്ടവാ പഴം ഉം അങ്ങനെയുള്ളൊതൊക്കെ കഴിച്ചോളും
ഉം ഉം ഉം
ഉം ഫ്രൂട്ട്സ് പേരക്കൊക്കെ വലിയ ഇഷ്ടാ അതൊക്കെ കഴിക്കും
പിന്നെ എന്താ വെക്കേഷനായിട്ട് എവടേക്കും പോയില്ലേ
ഓഹ് ഇല്ല ഉം വെക്കേഷന് അങ്ങനെ ഒന്നും പണ്ടൊക്കെ പോയതല്ലാതെ ടൂറൊന്നും എളേ ആളുടൊക്കെ ഒള്ളകൊണ്ടാ കുഞ്ഞ് സൗകര്യം നമ്മുക്കങ്ങനെ അത്ര ഫ്രീ അല്ലാത്തോണ്ട് ട്രിപ്പായിട്ടൊന്നും പോയില്ല ഉം അടുത്ത് പാർക്കൊണ്ട് അവടൊക്കെ പോകും ഒന്ന് രണ്ടു വട്ടൊക്കെ പോയി അത്രേ ഒള്ളൂ
അയ് ശരി അടുത്തുണ്ടോ
പിന്നെ എല്ലാരും കൂടെ ഫ്രീ ആയി വരുമ്പഴല്ലേ പോകാൻ പറ്റൂ
ആഹ് ഇവിടെ അടുത്തുണ്ട് ആഹ് ഉണ്ട് ഉണ്ട് ഇവിടെ ഒരു അഞ്ച് കിലോമീറ്ററിനകത്ത് പാർക്ക് അവിടെ പോവും
ഉം
ആഹ് അവിടെ ഇടക്കൊക്കെ പോകും പിന്നെ അവിടെ ഉ
ഹലോ
ഉംഹ് ഹലോ
ആഹ് ഹലോ ആഹ് ഇടയ്ക്ക് പെട്ടെന്ന് സൗണ്ട് പോയ പോലെ
ആഹ് നാല് മണിക്കൊക്കെ എങ്ങനെയാ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുവോ അതോ
നാല് മണിക്കോ ആഹ് ഇടക്ക് ചെലേ ദിവസിൽ മാത്രം എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കും
ഉംഹ് ഉംഹ് എല്ലാരും വീട്ടിലൊള്ളപ്പോഴേ കാണത്തൊള്ളായിരിക്കും അല്ലേ
കഴിക്കാറുണ്ട് വെശ പ്പുള്ളപ്പോ ഇനി അതൊന്നും ഇല്ലാത്താലൊക്കെ വൈകിട്ടുണ്ടാക്കും നമ്മളിങ്ങനെ മാഗിയോ അല്ലെങ്കിൽ അട അട പിന്നെ പുട്ട് എടുത്തിട്ട് മാവ് അങ്ങനെയൊക്കെ ഉണ്ടാക്കും പിന്നെ അത് ഹസ്ബന്റ് ഇവിടുള്ളപ്പോ ഞങ്ങളിങ്ങനെ പഴം പൊരി അങ്ങനത്തൊക്കെ ഉണ്ടാക്കാറുണ്ട്
ആഹ്
ഉഴുന്നുവട ഒക്കെ ഉണ്ടാക്കും ഇപ്പൊ ഒന്നും
ഈ ഞായറാഴ്ചകളിലൊക്കെ ആണെങ്കിൽ ചിലപ്പോക്കെ എല്ലാരും കൂടെ ഉണ്ടെങ്കിൽ ഇവിടേം അങ്ങനെയൊക്കെയാ പിന്നെ അല്ലെങ്കി പിന്നെ
എപ്പോഴും ഉണ്ടാക്കുവോ ഹലോ ഹലോ ഹലോ